ആഹ് പറയൂ എ ആഹ് കൊറെ നാളായല്ലൊ വിളിച്ചിട്ട് എന്തൊക്കെ സുഖായിട്ട് പോന്നോ?
പിന്നെ സുഖായിട്ട് പോവുന്നു. മഴൊക്കെ ഇണ്ടാ ഓഹ് ഇവിടെ നല്ല മഴ അഹ് രാവിലെ തുടങ്ങിയ മഴയാ.
ആഹ് ഇവടിംതന്നെ പൊറത്തെറങ്ങാൻ പറ്റാത്ത മഴ.
ആഹ് ഞാനു അതെ ജോലി സ്ഥലത്താണ് ഞങ്ങക്കാണെങ്കി ഇവടെ രാവിലെ തൊട്ട് കരണ്ടില്ല. അപ്പൊ അത് കാരണം ഇങ്ങനെ ഒരു പണി ഇല്ലാതിരിക്കാ ഞാനെ. കൃഷിയുടെ ഇതിലാണ് വർക്കെയ്യുന്നെ.
കൃഷിഭവൻലാ ആഹ് ആഹ്. അവ്ടെ പ്പൊ തൈകളൊക്കെ പഞ്ചായത്തിന്റെ വകായിട്ട് കൊട്ക്ക്ന്ന്ണ്ടല്ലോ.
റ്റുരേശംന്താ. അ അയ്ന്റെ തൈകളും അയ്ന്റെ തെരക്കുകളൊക്കെയാ ആഹ് എല്ലാ പഞ്ചായത്തിലും ആ എല്ലാ പഞ്ചായത്തിലും നട ക്കുന്നുണ്ട് ചെയ്യാറില്ലേ കൃഷിയൊന്നും ചെയ്യത്തില്ല.
ഇല്ല ഇവിടെ ഉപ്പ ചെയ്യാറുണ്ട് നല്ലം കൃഷി ചെയ്യ്ന്നുണ്ട് ഞങ്ങക്ക് അന്നൊക്കന്നുള്ള. എല്ലാ പച്ചക്കറി അന്ന് എല്ലാരും ഉപ്പ കൊണ്ടുവരും ആഹ് ഉപ്പ കൊണ്ടുവരും. പയറ് ആഹ്. വീട്ടില് സ്വന്തം സ്ഥലത്തന്നേണ് കൃഷി ചെയ്യും. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ആവ്ശ്യമായിട്ടുള്ള വിഷമില്ലാത്ത പച് ച്ചക്കറികൾ ഉണ്ടാക്കാലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ബീഫ്. ത് അല്ലെങ്കി മീന് അങ്ങൻത്ത് മാത്രേ പൊർത്ത്ന്ന് വാങ്ങിക്ക ആരോഗ്യ ആരോ രോഗ്യം കിട്ടും മറ്റേ ആ ഹ് മ്. വീട്ടിലൊക്കെ അസുഖങ്ങളുണ്ടാവില്ല നല്ല കാര്യാണല്ലോ.
ഉം ഞാനും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്ട്ടോ അത് ഇത്തിരി മറ്റേ പച്ചമൊളകും. ചീര അല്ലെങ്കി വെണ്ട, തക്കാളി അങ്ങനെ നമുക്ക് അത്യാവശ്യം ഏറ്റവും അത്യാവശ്യം മുള്ള കുറച്ച് സാധനങ്ങള്. നമുക്ക് എന്നുംആവശ്യമുള്ള ആ അതെ അതെ
ആഹ് ആഹ്
ചെറിയ രീതിയില് പക്ഷേ ഒരുപാട് സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലമേ ഉള്ളു. അപ്പൊ മറ്റേ ചട്ടിയില്
ആഹ് ശരി അപ്പൊ ഞമ്മള് ആ വാർപ്പിന്റെ മുകളിലൊക്കെങ്കി എന്താ
ആ മേളിലാണേലും വെക്കാലോ അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ മഴയായതുകൊണ്ട് സുഖവാ നനച്ചും കൊടുക്കണ്ട തന്നത്താൻ വളന്നോളും പിന്നെ ഇടയ്ക്ക് ഇത്തിരി വളമൊക്കെ യിട്ട് ടുത്തൊന്ന് ശ്രദ്ധിച്ചാ മതിയല്ലോ. ഉം പിന്നെ വെയിലില്ലാ ഒരിത്തിരി വളർച്ച കുറവുണ്ട് ഇപ്പോ.
അതുണ്ടാവും ഇപ്പ ഈ മഴയാവുമ്പോഴേ വെയില് വേണല്ലോ വെയിൽ കിട്ടണ്ടെങ്കിൽ വെയിൽ തന്നെ
ആഹ് അതെ ഇതിപ്പോ വെയിലൊട്ടു തീരെ ന്റെ വെയിലില്ല ഇപ്പൊ ഇങ്ങനെ ഫുള്ള് മങ്ങി നിക്കുന്ന ഒരവസ്ഥയാണല്ലോ? നല്ലൊരു വെയില് കിട്ടുന്നൊരു അന്തരീക്ഷം ഇല്ല. ആഹ് ഞാൻ ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. ആ ഒന്നും അത് കഴിയുമ്പോ ആ മണ്ണൊക്കെ കൊട്ടിക്കളഞ്ഞഞ് മാറ്റി കറ്റീയിട്ട് പിന്നെ ഒരു ഒരു മാസം ഒക്കെ കഴിയുമ്പോ പിന്നെ അങ്ങനെ അങ്ങനെ ഒന്നാമത് നമ്മൾ ഈ ജോലിക്ക് ആ തക്കാളിയൊക്കെ തക്കാളിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുംട്ടോ ത തക്കാളിയൊക്കെഇഷ്ടംപോലെ കിട്ടും പക്ഷെ വെണ്ടക്ക ഒന്നും ചെലപ്പോ ആഹ് വിത്തും പിന്നെ ഇവിടെ അടുത്തുന്ന് തന്നെ തയ്യും ഒക്കെ വരുമ്പഴോക്കെ തൈയൊക്കെ ആണെങ്കില് നമുക്ക് വാങ്ങിക്കാം. നല്ല തയ്യൊക്കെ വരുന്ന സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ
ഇപ്പൊ ഈ പഞ്ചായത്തില് എത്ര തൈ ആണ് ഒരു വീടിന് ഒരുരിതിന് കൊടുക്കുക?
ഇപ്പം ചെല ഇതില് ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട് പിന്നെ രണ്ടായിരം രൂപ അങ്ങനെ നിരക്കില് ഉണ്ട്.
എന്തായാലും കൃഷി സഭ അങ്ങനെ സഭ ഉണ്ടാവും അത് കർഷക സഭ കൃഷി സഭയല്ല അപ്പൊ ആ കർഷക സഭയില് വരുന്നവർക്ക്
വിത്ത് ആ വിത്ത് ഒക്കെ ഫ്രീ ആയിട്ട്ഉണ്ടാവും. കിട്ടുംട്ടോ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും കാരണം ഇഷ്ടം പോലെ ഉം പിന്നെ അതിനകത്ത് ആകെ കുറച്ച് പിന്നെ എന്ന് വെച്ചാ നന്നായിട്ട് കൃഷി ചെയ്യുന്നവരൊന്നും ഇങ്ങനെയുള്ള പരിപാടിക്ക പോകുല്ലിന്നേ കാരണം ഇതൊന്നും കാരണം ന്ന് വെച്ച അവടെ ദിവസം മെനക്കിട്ട് പോവുകയും ചെയ്യണം അവർക്ക് അതിനുള്ള വിത്തൊന്നും കിട്ടുന്നില്ല അതിനകത്താകെ കുറച്ച് ചീരയും
അങ്ങനെ കിട്ടുള്ളൂല്ലേ? അപ്പൊ നമ്മള് സ്കൂളില് സ്കൂളില് കൊടുക്കൂല്ലേ വി ത്തുകളളൊക്കെ കുട്ടികളുടെ കയ്യില്?
ഓരോ ഇതല്ലേ കൊടുക്കോളൂ ഓരോ പൊതുവിധംല്ലേ കൊടുത്തു വിടുന്നേ വിത്തൊക്കെ? ഉം
അപ്പൊ കൊടുക്കൂല അത് ഈ ചീര, വെണ്ട, അങ്ങനെയുള്ളതല്ലേ ഉണ്ടാവുള്ളു. ആ കാര്യായിട്ടുള്ളതുണ്ട് അവർക്കൊക്കെന്ന് വച്ചാൽ കാര്യായിട്ടുള്ളത് വേണ്ടേ? തണുപ്പ്
ആന്ന് വെച്ചാ നമ്മുടെ ഇവിടെ ആണെങ്കിലും വലിയ നല്ല വലിയ കൃഷിക്കാരൊക്കെ വരുമ്പോ പറയും അയ്യോ ഞങ്ങക്ക് വേണ്ട ഇതൊന്നും അങ്ങനെ പറയാ. ഞങ്ങളോട്
ആഹ് അത് കൃഷി ഭവനില് ആ ബ് വരുന്നുണ്ടോ വരുന്നുണ്ടോ അത് വാങ്ങി
ആ ആൾക്കാര് ഇഷ്ടംപോലീണ്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാര് വരോട്ടോ. നല്ല തിരക്കുണ്ടാവും. പിന്നെ എന്തെങ്കിലും ജോലി ഒന്നും നോക്കിയില്ല?
ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. അത് ചെറിയ പ്രായത്തില് കല്യാണം കഴിഞ്ഞോണ്ട് ജോലിക്കൊന്നും പോവാൻ പറ്റില്ല.
ആഹ് ആഹ്
അപ്പൊ പിന്നെ പഠിക്കാന്നൊക്കെ പറയാം. പ്ലസ് ടു മക്കളെ മക്കള് ഡി മക്കളെ ഡിഗ്രി മക്കളുടെ കൂടെ പഠിക്കുകയാണ്. മക്ക
നമ്മളുടെ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ സാധിക്കണം അങ്ങനെയൊക്കെ എനിക്ക് ചെറു റുപ്പം തൊട്ട് എനിക്ക് ഡാൻസ് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ എന്റെ പിള്ളേരുടെകൂടെ പഠിച്ചു വന്നിട്ട് നമുക്ക അതൊക്കെ അ ആ കളിക്ക അങ്ങ് അങ്ങ് നമ്മുടെ ഇവിടെ പരിപാടികൾക്കൊക്കെ നമ്മുടെ കുടുംബസ സംഗമം പോലൊക്കെയില്ലേ അങ്ങനെയൊക്കെ ആഹ അങ്ങനെയൊക്കെ അമ്പലത്തില് അങ്ങനെയൊക്കെ കളിക്കും പരിപാടികൾക്കൊക്കെ കളിക്കും. ക്കും പിന്നെ തിരുവാതിര അങ്ങനത്തെ പരിപാടികളൊക്കെ ഇണ്ട് അപ്പ പാട്ടില്ല ഓ- അത് നമുക്ക് തീര
ഇല്ലല്ല ഞാൻ വടുന്നില്ല ചോയിച്ചേ ഡാൻസ് കളി
ആഹ ഡാൻസ് വയങ്കര ഇഷ്ടാണ് ഓ- പാട്ടിനോട് നമുക്ക് പാട്ട് വയങ്കര ഇഷ്ടാണ് പക്ഷെ അതിനൊള്ളൊരു കഴിവ് കി
കഴിവില്ല അങ്ങനെ മക്കളെത്ര മക്കളേണ്ട.
മക്കള് രണ്ട് ആൺകുട്ടികള് ഒരാള് എട്ടിലും ആയി ഒരാൾ അഞ്ചാം ക്ലാസ്സിലും ആയി
ആഹ് ആഹ കുറച്ച് വല്ിയ കുട്ടികളായല്ലോ. ഉം അപ്പ പിന്നെ ചേട്ടായി എന്താ ജോലി.
ആ ചേട്ടൻ ആ വണ്ടി ഓടിക്കുവാണ് ആള്. ഏ വലിയ വണ്ടിയാ ഒരു പാത്രകത്തിന്റെക്കെ ഒരു കമ്പനില ജോലി ചെയ്യുന്നേ
കമ്പനില് നമ്മള് വല്യയ ഇത് ഇതാ ലോഡ് കൊണ്ടോവായിരിക്കുലെ
കോണ്ടോണ അതെ അതെ
ആ
ഉം പിന്നെ ന നാട്ടിലോട്ടൊക്കെ വരാറില്ലേ.
ആഹ് ആഹ് നാട്ടിലൊട്ടൊക്കെ വരാറുണ്ട്
ഉം പിന്നെ വേറെന്താ വിശേഷം പിള്ളേരൊക്കെ എന്തോരായി
പിള്ളേരൊക്കെ എട്ടിലും പത്തിലൊക്കെ പടിക്കണ്.
ആഹ് ആഹ്
ഉം ഉം അവർക്ക്ിപ്പോ ആ പത്താംക്ലാസിലല്ല ഒമ്പതിലാണ്. പിന്നെ ഒരാള് മൂന്നില് ആ ഒരാള് ബി കോം പഠിക്കുന്നു വലുത്.
ആഹ അത് ശെരിയ
അപ്പൊ പിന്നെ നമ്മള് നിങ്ങളെതുവരെ പഠിച്ചേ?
ഞാൻ ഡിഗ്രിക്കൊക്കെ പോയിരുന്ന്.
ആഹ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കി എന്നിട്ട് കൃഷിഭവനില കിട്ടിത്
ആ അതെ അതെ. ആഹ് നോക്കാം പഴ അതെ അതെ നമ്മള് പഠിക്കുന്നെ അനുസരിച്ചൊന്നും അല്ല ജോലി ചെയ്
അതെ.
ഞാൻ ബി കോം
ഓ ബി കോംമൊക്കെ പഠിച്ചിരുന്ന കമ്പ്യൂ എത്ര വയി ആ വയി അങ്ങനെ അങ്ങനെ പോ പോയാൽ പോരായിരുന്നോ ഇത്രയും റിസ്ക് എടുത്ത് പഠിച്ചിട്ട്.
അതെ അല്ല അതൊക്കെ ഓരോ എന്താ പറയാ നമുക്ക് ഓരോരോ വിദ്യ
ഇങ്ങനെ ജോലി കിട്ടുന്നെ വിധിയാണ് ഒന്നാമതാണ് നമ്മള് കുറെ പഠിപ്പും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യല്ല വിധിക്ക് നമ്മള് അല്ല ഇതിലെങ്ങനെ ജോലി കിട്ടുന്നെ ലഭിക്കുന്ന കൃഷിഭവൻല് ആഹ് പി എ സി നിയമനാണോ? കൃഷിഭവൻലെ ജോലി ആ ആ അത് നിങ്ങള് എത്ര ഡിഗ്രി കഴിഞ്ഞിട്ട് എഴുതിയതാ.
ആഹ് അതെ അതെ അതൊക്കെ കഴിഞ്ഞ് കല്യാണം ഒക്ക കഴിഞ്ഞിട്ട് കൊറച്ച് നാളായുള്ളൂടെ കയറിയിട്ട്
ആഹ് അങ്ങനെ കൃഷിഭവനില് നിൽക്കാൻ പി എസ് സി എഴുതണം എന്നുള്ളത് എൻ്റെ ഒരു പുതിയ അറിവായിരുന്നു ഹ് ഹ് അ ആഎത്രെ ഫസറ്റിന് നല്ല ലീസ്റ്റില് ലീസ്റ്റില് വന്ന
ആഹ ഇല്ല ഉം ഇതിലായിരുന്നു.
എ സി വിഭാവഗഓണ്ട് നിങ്ങക്ക് പെട്ടെന്ന് കിട്ടിട്ടുണ്ടാവുല്ലേ.
അല്ല അങ്ങനെയല്ല നമുക്കെ ഫസ്റ്റ് ഇതിൽ തന്നെ റാങ്കിലല്ലായിരുന്നു കിടന്നിരുന്നേ പക്ഷേ അത്കഴിഞ്ഞിട്ട് പയ്യേ പയ്യേ നമുക്ക് ആദ്യം ഫസ്റ്റ് റാങ്ക് അങ്ങനെ. ആദ്യത്തെ റാങ്കിലൊന്നും ഉണ്ടായിരുന്നില്ല കൊറച്ചു പുറകിലായിരുന്നു. പിന്നെ പയ്യേ പയ്യേ കേറാൻ പറ്റി ആഹ. ആ അതൊരു രണ്ടു മൂന്നു കൊല്ലം ഇതിന്റെ പുറകെ തന്നെയായിരുന്നു.
ആ് നല്ലോണ്ണം പഠിക്കുകൻ വേണംന്നല്ലേ എപ്പോഴും പരീക്ഷ എഴുതും വേണം എന്നിട്ടും പിന്നെ ഭാഗ്യം ഇണ്ടെങ്കി ആ പ്പൊ ഭയങ്കര പാടാണ് നിങ്ങള് തില് കേറീട്ട് കൊറേയോ? എത്ര വർഷം?
ഇപ്പൊ ഒരു മൂന്നാല് വർഷായി.
ആഹ് മൂന്നാല് വർഷായികേറീട്ട്ലെ നിങ്ങളെ വീടിനടുത്താണോ.
ആ കുറച്ചടുത്താ. ഒരു അര അരമണിക്കൂറ് ആ അരമണിക്കൂറ് ദൂരം വണ്ടിക്ക് പോയി വരാവുന്നേ ഉള്ളു.
അതിക്ക് അതൊന്നുപ്പോ ഒരു ജോലിയുടെത്ക്ക് തടസ്സല്ലല്ലോ ആഹ് അ അതന്നക്ക കഴ നല്ലൊരു ഭാഗ്യം
പ്ലസ് ടു എഴുതിട്ക്ക ഇവടെന്ന് വിചരിച്ച എളുത്തിപ്പ പറ്റ പണ്ട് പോലെയല്ല ബുക്ക് നോക്കി ഒന്നും ഇരിക്കണ്ട ഫോണില് നോക്കി പഠിക്കാൻ പറ്റോലോ.
ആഹ് അതാണ് പ്ലസ്ടു കഴിഞ്ഞിട്ട്
റ്റും നമ്മള് വിചാരിച്ച നടക്കാത്ത ഒന്നൂല്ല.
വിചാരി ഇപ്പ അയിന് ആണുങ്ങളെക്കായി പെണ്ണുങ്ങളാണല്ലോ പഠിക്ക ഠിക്കാനുതിനും എല്ലാറ്റിനും മുന്നില് ജോലിക്ക് പോവാനും
പിന്നെന്ന് വെച്ചാ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് കല്യാണം പോലും വേണ്ടല്ലോ. എല്ലാവർക്കും പഠിച്ച് ജോലി വാങ്ങിച്ച് ച്ച് നല്ല
ജോലി വാങ്ങച്ച് നല്ല ആ നല്ല രീതിയിക്ക് ജീവിക്കണന്ന്ള്ള ആ ഒരാഗ്രഹ ആഗ്രഹ എല്ലാ പെൺകുട്ടികളും പ്പ ഞങ്ങളെ കല്ല്യ ങ്ങളെ കല്യാണ പ്പല്ലാ ഏത് പ്രിയത്തിലാ കഴിഞ്ഞ്.
ഇം ഇരുപത്തൊന്ന് ഇരുത്തിരണ്ടൊക്കെ ആയപൊ കഴിഞ്ഞു. ആ സമയത്തന്നെ പക്ഷെ ആ ഡിഗ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ വിട്ടു കെട്ടിച്ചു വിട്ടു പക്ഷെ നമുക്ക് ഇപ്പൊ അന്ന് പറയാനായിട്ട് നമ്മള് പറഞ്ഞാലൊകാര് കേൾക്കാൻ പയ്യെ ആവട്ടെ വെയ്യ് ഉം കൊറച്ച് കഴിയട്ടെ ന്നൊക്കെ പക്ഷെ ഇപ്പ അങ്ങനെല്ലല്ലോ ഇപ്പൊ എല്ലാ പിള്ളേരും പിള്ളേരുടെ ഇഷ്ടത്തിന്.
പിള്ള ഒരു ദശം പക്ഷെ നമ്മളെ ഞല്ല നമ്മുടെ ആ പ്രായത്തി അങ്ങനെയല്ല. അച്ഛനുമ്മ എന്താ പറയന്ന് വെച്ചാ അത് നമ്മൾ അനുസരിക്കാ ആ ആ് ഒര്തായിരുന്നു. ഇപ്പൊ പിന്നെ അവരെന്നും പറഞ്ഞിട്ടു കാര്യല്ല കേൾക്കൂല്ല.
എല്ലർക്ക സം സംസാരിക്കാനുള്ളൊരുത് കൊടുക്കുന്നുണ്ട് അവരുടെ വാക്കിന് വെലെണ്ട്. അതുപോലെന്നെ ആ വീട്ടുകാര്
അത് പഠിക്കാനൻള്ള അവ
പഠിച്ച് എന്താന്ന്ചെയ്തു ണ്ടാക്കികൊടുക്കുവാണ്. പിന്നെ അവര് പറയാണ് ഇപ്പൊ വേണ്ട അച്ചാ അല്ലെങ്കിൽ അമ്മെ കല്യാണം വേണ്ട എനിക്കൊരു ജോലികിട്ടി ആ ശരി വേണ്ടെങ്കിവേണ്ട എന്ന ആ ആഹ് അതെ പേടി അതല്ലേ ഇപ്പഴത്തെ പിള്ളേര് പറ്റൂലാ അമ്മേച്ചനുചാവുന്ന്റഞാ അന്നാച്ചത്തോ. എനിക്ക് എന്തായാലും പറ്റൂലാ അങ്ങനെയാ അല്ല ഇല്ല അതെ അതെ ഇപ്പൊ പണ്ടത്തെ പോലെന്നൊല്ല. ഇപ്പൊ പിള്ളേരൊക്കെ ഒരുപാട് മാറിപ്പോയി. എല്ലാവർക്കും സ്വന്തം കാര്യങ്ങള് സ്വന്തം നിലനിൽപ്പില് മാത്രേള്ളൂ. അല്ലാതെ
ആഹ് അ അത് അതൊരു മോശം അല്ല അതൊരു നെഗറ്റീ ആ ഒരു നെഗറ്റീവായിട്ട ഇനിക്ക്
ആഹ് അതെ കൊറച്ചൊക്കെ
ഉം കൊറച്ചൊക്കെ നല്ലതൂണ്ട് പക്ഷെ അങ്ങനെ നമ്മളതാവൂല നമ്മള് അച്ഛന് അമ്മ കുടുംബം അവര് സ്നേഹിച്ചിട്ടുള്ള കാര്യങ്ങള് അങ്ങനെയൊക്കെ ആകുമ്പോരു തൊള്ളു ജീവിതത്തിന് ത് കിട്ടോള്ളു
ന്നാലും അതൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാം പറ്റൊള്ളെയ് അല്ലാതെ നമ്മൾ മാത്രം വിചാരിച്ച ന ക്കെ ജീവിച്ച് ഒരു വിജയത്തില ത്താനാെന്നും പറ്റൂല അതിന്റെ പിന്നില് കൊറേ പേര്ടെ സഹായം ഒക്കെ നമുക്കാവശ്യമുണ്ടല്ലാ
വേണാവ് രുടെ ആഹ് പ്രാർത്ഥനയും സഹായം ഒക്കെണ്ടെങ്കി തന്നെ നടക്കാെള്ളൂ
ഉം എടാ ഞാൻ ഇപ്പൊ വിളിക്കാംട്ടോടാ ഒര് മിൻറ്റേരം ഇപ്പ വിളിക്കാട്ടോ ശെരി
ഓക്കെന്നാ